ഹലോ ഓ ഹലോ സുഖായിരി ക്യന്ന്
ആഹ് ഹലോ കേൾക്കാമോ
ഹലോ ആഹ് കേക്കാം കേക്കാ
ആഹ് കേൾക്കാമ്പറ്റല്ലേ
ഹലോ ആഹ് ആഹ് ണ്ട് എന്തെട്ക്കുന്ന് ഫുഡ്ഡക്കെ കഴിച്
ആഹ് ഫുഡ്ഡക്കെ കഴിച്ച് ഇരിക്ക്ണു ഫ്രീ യായിട്ട് ഇരിക്ക്ണു
ഹലോ മയണ്ടോ
ഏയ് ഇപ്പന്നുല്ല
ഉം ഇവിടാണേ നല്ല മഴയാണ് ആഹ് ഇവിടെ മ യ ഇണ്ട്
ആഹ് ഇവിടെപ്പാ ചെറ്തായിട്ട് വെയിലക്കെയിട്ടിരിക്ക്‌ണു
ഉം രാവിൽത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞാ
ആഹ് എത്രേച്ചിട്ട് പരിപാടിയൊന്നും ഉണ്ടായില്ല
എന്തെയ്യാണ് പഠിക്ക
ആഹ് ഞാൻ പഠിക്കുവ കേൾക്കാൻ പറ്റണില്ലല്ലോ റേഞ്ച് ഇല്ലാന്ന് തോണു
ആഹ് റേഞ്ച് കട്ടാവുന്നുണ്ട് ഉം രാവിലെ എന്താ കഴിച്ചേ
ആ ഇന്ന് രാവിലീ ഇഡലി ആയിരുന്നു ഇവിടെ
ഇഡലി കഴിച്ചോ
പണികളൊക്കെ കഴിഞ്ഞോ